സ്കീർ ഇടൻ പറ്റ അത വലിയ പ്രശ്നം.
ആഹ് അത്ണ്ടല്ലേ ഏതാലും ഈ ഒരു കൊറച്ച സമയം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ഈ ജി ഒരേ ഈ സി ബുക്ക് റിട്ടൻ വന്നക്ക- ഉം.
അതെ ബ്ലൂടൂത്തൊന്ന് കണക്റ്റ്ച്ചെട്ട്ട്ടോ
ആഹ്.
അല്ലത് ചൈരിങ്ങാക്കണം. അതല്ല മറ്റതില്ലേ ഏത് അഹ് പേടിച്ചില്ലേ അയിള്ളില് ആ ചുവപ്പകാള് ആഹ്
ഒരു മറ്റേ പ്രസ്റ്റീജ് ഈ ഇൻഡക്ഷൻ കുക്കർ റിട്ടൻ വന്നു രാവിലെ തന്നെ ഇന്നലെ അയിന്റെ ഫാന് സ്റ്റെക്ക ആയിരുന്നു അതേമാതിരി ഓൺ ഓഫ് ബട്ടണുകള ഒന്നും വർക്ക് ചെയ്യണ്ടായില്ല
ചെറുതടാ നമ്മളെ ചെവിയിലെക്കണേ ആഹ് വലുപ്പിലുണ്ടാവും ഏഹ്
ഇ ഇഡക്ഷൻ കുക്കറും ഇട്ടൻ വന്നുക്കണു രാവിലെ തന്നെ
ആഹ്
കഴിഞ്ഞ ദിവസം ഒന്ന് റിട്ടെൻ വന്നീന്നു ആഹ് കഴിഞ്ഞ ദിവസം മറ്റേ അതേമാരി ആഹ് പാത്രം എടുക്കാതെ ഇ സിക്സോ അങ്ങനെ എന്തോ അല്ല ഇൻക്ഷൻ വരാതെങ്ങനെ തൊള്ളായിര രതി കാണി കൂലെആതി ഒന്നുണ്ടായിരുന്നു അതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അത് റഡി ആയിണ്ട് ആഹ് അമ്പത അമ്പത് അമ്പത്തഞ്ചുമ്പോ മാറ്റിയപ്പോ റെഡി ആയി അത് കൊണ്ട റിട്ടൺ കൊടുത്തു കൊടുത്ത അയച്ചിട്ട് പിന്നെ ഐ ജിബി ഷോർട്ട്യ വന്നു അതിലുംതന്ന ഇക്കോട്ടെ റെഡിയാക്കൻ ഒരു മുന്നൂറപ്പൂണ്ട തരണ്ടിര എന്നൊക്കെ പറഞ്ഞണ്ട് അങ്ങനെ ഇട്ട് എന്നാ റെഡി ആയിക്ക പറഞ്ഞുറെഡി ആക്കിയാ പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ അത് ഇട്ട് ക്കുമ്പോ പിന്ന പഴ പാത്രം എടുക്കാത്ത പ്രശ്നം
ഉം
അയില് ഞാന് എന്തെയ്തെന്നറിയി അത് വാങ്ങീട്ട് ഏ് നാനൂറ് മുന്നൂറ്റി അമ്പത് റുപ്യ വാങ്ങിയ ഇരുന്നൂറുപ്യ തിരിച്ച കൊടുത്തണ്ട് കറണ്ട് അടുപ്പണ് കൊടുത്ത്
ഉം
മാതൃകയായി
ഉം
ഇന്ന് ഇപ അതേമാതിരി ഇന്നലെ വേറൊരു സാധനം വന്നു പിന്നെ പ്രസ്റ്റീജ് അതിന്റെ ബട്ടണോളും ആഹ് ആയിൽ തന്നെ അല്ലെ ഇതിന്റെ ബട്ടണുകളും അതേമാതിരി ഇതി മറ്റേ ഫാന് സ്റ്റെക്കുണ്ടായിരുന്നു മറ്റേ റഡിയാക്കിണ്ട് കൊടുത്തേരുന്നു ഇന്നീ. ഇത ഐജി വീട്ട് പോങ്ങാണ്ട് വന്നക്കണു ഇത്ഇപ്പൊ എന്ത്ട്ട എത്ര എങ്ങനെ പോലെങ്ങന്ന് വാങ്ങ അതാണ് വണ്ടി പോലായി തിരിച്ച കൊടുക്കാൻ നോക്കാ ഏതാലും ഞൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ
കട്ട വിട്ടില്ലാര ഒഴുവാക്കില്ലെ ല്ലെ സമാധാനം പോയി കൈത്ത പൈസയും പോവണേ
അതല്ലേ ഇതെന്താ സംഭവംന്ന് പറയാ ഈ കസ്റ്റമർക്ക് സാധനം അർജന്റ് ആണ് ഗ്യാസും ഇല്ല അങ്ങനത്തെ ആൾക്കാതാണ ഇത് സാധന വേഗം കംപ്ലൈന്റ് വരുന്നുന്നത് വലിയ കുഴപ്പല്ല ആവി എന്തേലും ആയിക്കോട്ടെ ഇറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കില്
ഏഹ്
അത് ഞ് എന്തേലൽ ആയിക്കോട്ടെ നടന്ന കേട്ടേ ഇനി നെർമൈന്റള്ള ആൾക്കാർക്ക് കുഴപ്പം ഉണ്ടാവൂല്ല ഇത് കാല് പിടിച്ച ആൾക്കാർക്ക് വേറ ഇനി വരാണ് ഇനി വരാണ് നാളെ പർച്ചേസിന് പോകണില്ലണ്ട് എനിക്കൊരു കോറ് റീവൈൻ് ചെയ്യാനുണ്ട് പിന്നെ ഒരു വാൽപ്പേന്റെ ഒരു മോട്ടർ വാങ്ങാണ്ട് പിന്നെ വേറെപ്പ എന്താ ഒരു കുറച്ച് എൽ ഇ ഡി ബൾബുകൾ ഉണ്ട് ഒരു വണ്ടിന്റെ ബാക്കത്തെ ഇതിന്റെ അത്ണ്ട് അങ്ങനെ കണകുണ സംഭവങ്ങളൾണ്ട് പിന്നെ ഒരു ഹോം തിയേറ്റർ മാറ്റം
ഉം ഇന്തണ്ട ചെറിയ പർച്ചയ്സിങ്ങ്
ഏഹ് അല്ല അതിലൊന്നും അതിലൊന്നും കായെടുത്ത് അതിലൊന്നും കായ എടുത്ത് വാങ്ങല്ലേ മറ്റേ കോറ് നമ്മള് ബജാജിന്റെ മറ്റേ ഉള്ളിൽ ഒരു പ്ലാസ് റ്റിക്കിന്റെ ഒരു സാധനം വരുന്നില്ലേ ഹൈസ്പീഡില് ആഹ് കോറിന്റെ ഉള്ളില് എന്നിട്ട ആഹ് സാധനം നമ്മൾ റിവൈൻറ് ചെയ്യാൻ കൊടുക്ക ലാണ ഊരിങ്ങാണ്ട്
ആഹ്
ആഹ് ആഹ് സാധനം അതിന്റെ ഒറ്റ കോയിലേ കട്ടായിട്ടുള്ള ഉള്ളത് അപ്പ ഞാന് കൊച്ചിത്ത ചങ്ങാനോട് ചോദിച്ചു അത് കട്ടായത് മാത്രം മാറ്റി തരുവ ചോദിച്ചപ്പളി
ആഹ്
ആള് പറഞ്ഞു പിന്നെ അത് ചെയ്യാ കൊഴപ്പൊന്നുമില്ല കട്ട് ചെയ്ത വീട് എടുത്തകാണ്ട് കൊടുന്നാ മതി ചെയ്താരാരുന്നു പോയത് മാത്രേ
ഉം കിട്ടൂല്ലേ
അപ്പൊ ആഹ് ന മുമ്പ് ഞാൻ ചെയ്യിച്ചിക്കുണു അതിന്റെ ബാക്കില്ല വൈൻഡിങ്ങിന് ഒന്നും ഒരു വിഷയല്ല അവിടെ ആഹ് ചെന്ന് കയറണടെ അവിടെ ഇടയാൻ തോന്നുന്നുണ്ട് അവിടെന്നാണ് ആർക്ക ഇരിക്കുകയാണ് സംഭവം അപ്പൊ അത്ണ്ട് അയ്ജു ചെല്ലുമ്പോ തന്നെ അവിടെ കൊടുത്താല് പോരുമ്പോം വാങ്ങീട്ടണ്ട് പോരാ ഞാൻ ഞാനാ പോണത് ജ്ജ് പോണുണ്ടോ നാളെ നക്ക് പോകാൻ വസ്യുണ്ടോ
ആഹ് ഞാന് വലിയ ആവശ്യൊന്നില്ല ഞാണ് പോവാ നോക്കിട്ട കാല
ആഹ് പെരിന്തൽമണ്ണൊക്കെ ഒന്ന് കണ്ടു പോന്നാള കഴിഞ്ഞ ആഴ്ച ജ്ജ് വാഹിനെ പറ്റിച്ചയല്ലേ
അതേന്ത്രയച്ചേ ഞായ്റാച്ചല്ലേ
അത് ഞായാറച്ചയാ പോകണമെങ്കിൽ കുറച്ച് രാവിലെ പോയാ മതി ഒരു ഒമ്പതുണികുമ്പോഴേക്കിന് അവിടുക്ക് എത്തേണ്ട കണ്ടീഷനി ഭായൊക്കെ എട്ട് മണിക്ക് തുറക്കും
എട്രരക്ക് തൊറക്കുല്ലേ
കുറച്ചു നാ ആഹ് നാർത്തെ പോയി കഴിഞ്ഞാലേ
ഉം
പിന്നെ ഒരു പത്ത് പതിനൊണിയാവുമ്പോഴേത്തിന് തിരിച്ച ഇങ്ങോട്ട് എത്തുവേം ചെയ്യാം എന്ന പിന്നെ വലിയ ഇതുണ്ടാവില്ല ചടങ്ങും ഉണ്ടാവില്ല
ആഹ് ഉം
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്ൾ അവിടെന്താ പാട് വർക്ക്ങേ അഹ് പിന്നെ അവിടെ എന്താ പാട് വർക്ക്
വർക്ക് ഇപ്പൊ ഒന്നു സ്ലോ ആയിക്കുണു
മറ്റേ ഇൻറ്രസ്റ്റീലേം വന്നിട്ട് ഇവിടാന്ന് നിന്നണ്ട് എന്താ വർത്തന്ന് ചോദിച്ചാ എന്താ വർം ത്താനം പട്ടിണീം പരിതപകരാണ്
ഉം ആഹ് പഴേത് എന്തൊക്കെ തോന്നു കൊറച്ച്
ഉം ആഹ് ആഹ് വലിയതൊക്കെന്ന അപ്പ ആഹ് വേൾഡ് കപ്പിന്റെപ്പൊ എല്ലാരും വേൾഡ് കപ്പിന്റെ ഇതീ കൂടി ആയില്ലേ അയിന്റെ മുമ്പത്തെ ആഹ് മറ്റേ ഏഹ്
കൊറേ അറ്റാക്ക് ഇന്നലെ നിങ്ങള് എട്ടണിയരെം ഓടിന്നലെ രാത്രി എട്രക്ക് പരിപോകണ്ടെ മോനെ ഏഹ് ഇവിടെ സിനിമാ ഇവിടെല്ല കുട്ടത്തി ഉം കുട്ടത്തിട്ട്പല്ല
ഇന്ന് ഇന്നിപ്പോ ഈ ഇൻട്രസ്റ്റ ലെകാരം ങ്ങളെ നാട്ടിലുള്ള ആളാണ് ഓൻ പറയണ്ട് ഇതേമാതിരി പിന്നെ ഓന്റെ തണക്കാരൻ നിന്നരുബം ഒന്നു കോഴഞ്ഞ കുണക്ക നിന്ന് ഇന്നണോ ഇനി അതൊ ഇല്ലാലെന്നാണോ
ഉം
വേഗം ജിമ്മിലേക്ക് കോ വോണോങ്കി തടി വേണോങ്കി ജിമ്മിലേക്ക് ക്കോ
എന്തൊക്കെയെന്ന മറ്റേ ജജന്ന നീ വാക്സിനേഷൻ പണ്ടറങ്ങുംല്ലേ
ഉം വാക്സിനേഷനും വാക്സിനേഷനും ഞമ്മളെ മൊത്തത്തിലില്ലെ ആഹാര രീതിയും
ഫാസ്റ്റ് ഫുഡും
നമ്മളെ ആഹാ എക്സസൈസ് ഇല്ലായ്മയും എല്ലാത്തിന്റെയും ഘടഗങ്ങളാന്ന്
ബോഡി ചെക്കപ്പ് ചെയ്യേണ്ടി വരണം
കൊറെ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് കാര്യല്ല അയിന്റെ പണീം കൂടി ഞമ്മളെടുക്കണേ
മ് അവർക്കുണ്ടല്ലോ
ഇന്നാലും അന്റെ ഹസ്ബയ് ഇട്ടീട്ട് കിട്ടീട്ട് ഇങ്ങനെ മാറ്റീറ്റ് കാര്യം ഒന്നുല്ല
ആക്കത് സയ്ച്ചില്ലാതോണ്ട് എടക്കെട് എടക്കെട്
അല്ല ഇത് ഇച്ച് ഇച്ചു സയ്ച്ചായ്കയല്ല അല്ലാപ്പ എന്തുപ്പ ഞാന്നോട് പറയാ അയുമ്മേ നല്ലത് കൂടുതല് കായ
അതല്ലേ ഇപ്പ ഞാനിത് കാണുന്ന്ള്ളതേ വേറെ വെച്ച് കാണില്ല
വേറൊന്ന് കാണ്ണില്ല അതല്ലേ ഇപ്പ അവ പെട്ടെന്ന് പറയാനും അണക്കൂച്ചും പെട്ടന്ന് മനസ്സിലാവണയും ലാംഗ്വേജ് അതാണല്ലോ അപ്പം മാറ്റം മാറ്റേ ഡിസ്പ്ലേ മാറ്റി എണ്ണൂറ് വാങ്ങിണ്ടല്ലേ
ആഹ്
അത് വേറെ അത് വേറെ ഡി
വേറേതാ മറ്റേത് അതെന്താണ് പ്രശ്നം ഒന്ന് മാ
അത് അയ്ന്റാ മറ്റേ അനലോഗല്ലേ
ആഹ്
അയിന്റെ രണ്ടാമത്തെ ശു ഏഹ് കൗണ്ട് ചെയ്യണാക്കണ്ടല്ലാ ആ ഫസ്റ്റത്തെങ്ങനെ കൗണ്ട് ചെയ്യും രണ്ടാമത്തത് സ്റ്റക്കായിക്ക
ആഹ്
അതൊന്ന് എളക്കി വിട്ടപ്പോ പിന്നെ പിന്നാ വയ്ക്കങ്ങടെ എളകി പോയി അതെ എട്ട് അമ്മള് ഗമ്മിട്ട് ഒട്ടിച്ചമാരി അവിടന്ന് നി പിന്നത് തിരിയുണ്ടായില്ല
ഉം
അതൊന്ന് കഴിച്ച്കാണ്ടൊന്ന് എളക്കി വിട്ടപ്പളേ പിന്നെ അതാണ് ഓടി പഠച്ചോന്റെ കുതർത്ത് അല്ലാതെന്തറിയണു
ഓരക്കെ അങ്ങനെയാണല്ലോ നമ്മളത്
ആഹ ചക്ക ഇടണു മൊയല് ചാവണു മറ്റേത് ഉം മൈക്രോഡൊ കിട്ടിയിരുന്നോ
ഉം
രാവിലെ തന്നെ മൈക്രോടെക്കിട്ടീക്കണോയ്ച്ചാ
ഏഹ് ഓനെ കൊറെ ഓടിപ്പിച്ച്
ഉം
ഉം
മറ്റേത് അതേമാരി ഒരു എക്സ്പൾസ് ഉണ്ടല്ലോ പുതിയ ബൈക്ക്
ആഹ്
അയിന്റെ ഡിസ്പ്ലേ മറ്റേ വല്യടൈപ്പ് ഡിസ്പ്ലേ ആണ് അമ്മള് മറ്റേ എൽ വി ഡി എസ് കേബിള് വരുന്ന ടൈപ്പ് നരക്ക് നേരക്ക് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് മറ്റേന്റെ മാരി കാൽക്കുലേറ്ററിന്റെമാരത്തെ ഡിസ്പ്ലേ അല്ല
ഉം
അയ്ന്റെ ബാക്ക്ലേറ്റ് കംപ്ലയിന്റേരുന്നു അത് പിൻ അത് എയില് അയില് വെള്ളം കെടന്ന്ക്കാ അയ്ന്റെ ബേക്ക് ലൈറ്റിന്റെ ആ ഫ്രെയിം സ്ക്രുയ്തേ സ്ക്രൂൻ്റ ആ ഫ്രെയിമ് പൊട്ടീകാ
ആഹ്
ന്നിട്ട് ന്നിട്ട് എന്തെയ്തേക്കണു ആ സ്കൂറിന്റെ ഉള്ളി കൂടി വള്ളം കയറിക്കണുട്ടോ ആ എൽ വി എസ് കേബിളിന്റെ ഉള്ളില് വെള്ളം നിന്നിട്ട് അയിന്റെ രണ്ട് ഒരു സൈഡില് ഈ എൽ വി ഡി എസിന്റെ ഡിസ്പ്ലേന്റെ അയ്‌ക്ക് കണക്ഷൻ പോണ ബാക്ക് ലൈറ്റിന്റെ കണക്ഷൻ എന്റെ രണ്ട് പോയിന്റ് അതുമേന്ന് കട്ടായിക്ക ആ ഗോൾഡൻ കളർണ്ടല്ലോ അത് ദ്രവിച്ച് ട്ടം പൊയ്ക്ക
ഉം
അതൊരു ചെറണ്ടീങ്ങാണ്ട് മേലന്നൊരു കമ്പീട്ട്ങ്ങാണ്ട് കൊടുത്തു സെറ്റ് ആക്കി ഫോർ ഹൺഡ്രഡ് പറഞ്ക്ണു.
ഇതിനുത്തരം പറയരുന്നേ
ഉം ഉം
ആഹ്
പിന്നെ വേറെ എന്താ മാഴന്റെന്നൊരു വിവരുംല്ലലേ
ഏ ഹ് ഒരു രണ്ട് മിനിറ്റ് കൂടി ഉണ്ട് അല്ല ഒരു മിനിറ്റ് കൂടി ഉണ്ട് ചേച്ചി ഇവടെത്തി
എങ്ങനെ മഴണ്ടോ എങ്ങനെ
രണ്ട് മിനിറ്റും കൂടെ ഇണ്ട്പറ
ആഹ് എന്തേലുക്കെ പറ ഇജ് ആഹ് ആഹ് മഴൻ്റേ ഒരു വിവരുംഇല്ലല്ലൊ
നിങ്ങൾക്കില്ലേ ഞങ്ങൾ ക് ഇവിടെണ്ടല്ലോ
ഏയ് ഇവിടൊന്നും ഇല്ലല്ലൊ മഴ നിങ്ങൾ തൈന് ചിറാപൂഞ്ചി അല്ലേ നിങ്ങൾ ത് ചിറാപ്പൂഞ്ചി അല്ലേ
ഞങ്ങൾക്ക് ഇവിടെണ്ട് മഴ ഇഷ്ട്ടം പോലെ
വേണ്ടാണ്ടെ കെട്ടിക്കടക്കാ
ഇപ്പം ബ്ലൂട്ടൂത്തിന്റെ ഹെഡ്സെറ്റ് വാങ്ങിയതാ ഒരു കോപ്പ് ഇവിടെ കിടക്ക്ണ്ട് ഒന്ന് ഞാൻ ആക്രയിൽചങ്ങായി ന്റട്ത്ന്ന് മുന്നൂറുപ്യക്ക് വാങ്ങി
ഉം ഇന്നിട്ടോ
ഏ ഹ്
ന്ന് ട്ടതോ
അത് ഇന്ന്ട്ട് താത്തൻ്റെ പോട് പോയിന്നു സൗണ്ട് കിട്ട്ണില്ല പ്രൊസ്സറിൽ നിന്നാണ് ഇതാകാത്തെ വെർന്ന് ണ്ട് ഷെ ഒരു കര കര കരന്ന് ഞൻ അതിന്റെ ഓഡിയോ ഇൻപുട്ട് ഒക്കെ എടുത്തണ്ട് വേറെ ആ മ്പ്ളി ഫയർ കൊടുത്തപ്പോളും അങ്ങനെ തന്നെ
ഉം
അതിന്റെ ബോഡ്മാറ്റണംന്നാ ണ്
ഉം
പു ട്ട്ന്ന് തന്നെ അങ്ങനെ കര കര ർഞ് വരാണ് അലേപിന്നെ അയ്മേ കളിച്ചിട്ട് കാരി ല്ലല്ലോ നോർമല്നോർമല്
എന്നാ പിന്നെ ഏ വി എച്ച് ടമ്മായി കൊടുക്കണ കാരം ലേ
ഉം ട്ടേബ്ലാണ്
ഉം ഉം ഉം എേവി ആണെങ്കിൽ മറ്റേ ആർച്ചകലേ മെന്ന് സെപ്പറേറ്റ് ഇതാണ് കൊടുത്താൽ മതീലൊ
എച്ച് ഡ എം എ ആണ് ഒരു കേബിളാ ആണ് ഉപയോഗിക്കുന്നത്
ഉം അല്ല നമ്മക്ക് എന്തിനാ റിസ്ക് എടുക്കണേ ഒരോട് കാര്യം പറഞ്ഞാൽ മതിയല്ലോ ന്നാപിന്നെന്താ എന്നാ കട്ടാക്കിക്കൊ
എമ്പോർപിയ കേറോ ഏ ആഹ്